ഓ കേൾക്കുന്നാ
ആ കേൾക്കുന്നുണ്ട് പിന്നെ രാവിലെ ഫുഡൊക്കെ കഴിച്ചോ?
ഓ കഴിച്ച് എന്തായി നിങ്ങൾ അവിടെ എന്തൊ വിശേഷ ഞങ്ങ ഞങകിന്ന് അപ്പവും കിഴങ്ങ്കറിയായിരുന്നു.
ആ ഇവിടെ അപ്പം കിഴങ്ങ്കറി തന്നായിരുന്നു. അത് കഴിച്ചു ഇവിടെ ആ ഇവിടെ എല്ലാവരും സുഖായിട്ടൊക്കെ ഇരിക്ക പിന്നെ പൊറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലേ പുറത്തോട്ടൊക്കെ പോയോ പിന്നെ
പുറത്തോട്ട് നമ്മൾ ഇതിന് പുറത്തോട്ട് ഇറങ്ങിയൊള്ളു. പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂൾ തുറന്നപ്പം ഇന്നലെ എല്ലാം പുറത്തായിരുന്നു. എല്ലാവരെയും കൊണ്ടാക്കേം, വിളിച്ചു കൊണ്ടുവരേ ക്കെ ചെയ്തു ഇന്നൊക്കെ അവർ തനിയെ പോയി
ഉം
എന്നാൽ ഇന്നും ഇന്നലെ ചെറിയ വെയിലുണ്ട്, എൻ എങ്കിലും ദാഇപ്പോ ഒരുമഴ പെയ്ത് തോർന്നു ഇവിടെ ചെറിയൊരു മഴയാത്
ഇവ്ടഇപ്പോ വെയിലാണ് ട്ടോ ഇന്ന് എന്തോ മഴയൊന്നും പെയ്തില്ലാ
ഉം ആ പക്ഷെ ഉള്ള വെയിലിന് ഭയങ്കരമായ ചൂടില്ലേ
ആ ഇവിടെ ചൂട് കാര്യങ്ങളൊന്നും ഇല്ലാ... ചൂടുണ്ടായിരിക്കില്ലേ
ആഹ് ഇവിടെ നല്ല ചൂട് ഞാൻ മുറ്റത്ത് ഇച്ചിരി ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒതുക്കിട്ടൊക്കെ ഇറങ്ങിയപ്പോ അങ്ങ് ആകെ അങ്ങ് ക്ഷീണിച്ചു പോയി. നല്ല വെയിലിന് വെയിൽ കണ്ടോണ്ട് ഇറങ്ങിയതാ ആ വെയിൽ കൊണ്ടിട്ട് അങ്ങ് നല്ല ചൂട്. അത് കഴിഞ്ഞു ദാ മഴയും പെയ്ത്, തോരയും ചെയ്ത്. എന്തുവാ പിന്നെ ഇനിയുള്ള പരിപാടിയൊക്കെ
ഇനിയുള്ള പരിപാടിന്ന് വെച്ചാ ഇങ്ങനെ ഇപ്പോ വെറുതെ വീട്ടിരിക്കാ ഇന്നലെ ഒന്ന് ജസ്റ്റ് പൊറത്തോട്ടൊക്കെ ഇറങ്ങി ആഹ് ഇന്നലെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാ അതിനൊക്കെ പോയി പിന്നെ നൈറ്റ് ഒരു കടയില് ഷേക്ക് കുടിക്കാനൊക്കെ പോയി അങ്ങനെ ഇപ്പൊ വെക്കേഷൻ സമയല്ലേ കുറച്ച് ദിവസേ കിട്ടുള്ളൂ വെക്കേഷൻ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നിക്കുന്നു ഇപ്പൊ ഞാൻ എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ട ട്ടില്ല ഉം പിന്നെ ഉച്ചക്കൊക്കെ അവിടെ എന്താ ഇണ്ടാക്കാൻ
ഉച്ചക്ക് മക്കൾക്ക് രാവിലെ സ്കൂളിൽ പോവാ വേണ്ടീട്ട് ഫുഡ് ഉണ്ടാക്കി ചോറും വെച്ച് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ഇനി മീൻ ഇരിപ്പുണ്ട് ചിലപ്പോ മീൻ വറക്കയോ പിള്ളേർക്ക് അതാണ് ഇഷ്ടം അപ്പോ അതുകൊണ്ട് മീൻ വറക്കത്തേ ഉള്ളു പിന്നെ കറി വെക്ക് വച്ചാലൊന്നും വേണ്ട പുളിശ്ശേരി ഇണ്ടായോണ്ട് പിന്നെ അത് മതിയല്ലോ അതും കൂട്ടി അങ്ങ് കഴിക്കും പിന്നെ ആഹ് അച്ചാറുണ്ട്
ഉം ഉം ഉം ഇവിടെ മീൻ കിട്ടി ഇവിടെ മീൻ കറി ആയിരിക്കും പിന്നെ ചീനി ഉണ്ടാവും പിന്നെ ചോറ് ആഹ് അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫിഷ് ഫ്രൈ കാര്യങ്ങളൊക്കെ പിന്നെ എന്തായാലും ഒരു തോരനും കൂടെ വെച്ചേക്കും
ക്കയക്കും കുശാലാവും അന്നരത്തേക്ക് ഇവിട എന്തേലും വെച്ചാത്ത തന്നെ അ ഭയങ്കര പാടാവാ മക്കസിനെ അതുകൊണ്ടന്ന് മെനക്കെട്ട കില്ല അല്ല വ അപ്പ ആണെങ്കിൽ ഉച്ചക്ക് ചോറൊന്നാും കാണത്തില്ല ഉണ്ടെങ്കിൽ അന്ന് എന്തേലുംൊക്കെ വെച്ചാ കൊഴപ്പ ഇില്ല ദീവുള്ള ദസഖമൊക്കെ എന്തേലുമൊക്കെ ആക്കും
ഓ ഇപ്പൊ വീട്ടിലിപ്പ എന്താ ഹോബീസോ ഇൻട്രസ്റ്റ് ഒക്കെ വെറുതെ വീട്ടിലിരിക്കാണോ അതോ
ആ ചുമ്മാ പ്രത്യേകിച്ചൊന്നുമല്ല എനക്കൊരു കുഞ്ഞു വ വയുണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോവും പിന്നെ എന്തുവാ അവന്റെ കൂടെ പോകുന്നത് തന്നെ
ക്കണ്ടെയോ
പ്ലേസ്കൂൾ അ ക്കണം അവനെ രണ്ട് മൂന്ന് ദിവസം കൂടി കാഴി മ്പം താക്കീട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന് എന്നാലും കുറച്ച് ദിവസായിട്ട് ബദ്ധിമുട്ടാണേങ്കിലും പിന്നെവാനെ നോക്ക ക്കാമേന്ന് വിചാരിക്കുന്നു
ആളെങ്ങനെ നിർബന്ധംക്കെണ്ടോ
ആ അതേ ഉള്ളൂ ഭയങ്കര വാശിക്കാരനാണ് അതൊണ്ട് ഇപ്പ കേട്ടാത്തന്നെ ചിലപ്പോ എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്ത് കളയും ഇവിടെ എവിടെയോ നിപ്പുണ്ട് ആ പിന്നെ എയുംപോന്ന് പിന്നെ ആ രണ്ടൂന്ന് ദിവസം ഇപ്പൊ നി പ്ലേയില് ആക്കുമ്പോ ഭയങ്കര നിർബന്ധവും വിഷമോ ഒക്കെ ആയിരിക്കും
അപ്പ അവിടെ ചെന്ന് തന്നെ നില്ക്കേണ്ടി വരൂല്ലേ രണ്ട് മൂന്ന് ദിവസത്തേക്ക്
ആഹ് പോയിന്ന് നിന്ന് അവനെ ഓന്നു സമാധാനിപ്പിച്ചിട്ടൊക്കെ വിടാം നമുക്ക് പെട്ടന്ന് കൊണ്ടാക്കിട്ട് വരാക്കത്തില്ലല്ലോ ഇത്രയും നാള് നമ്മുടെ കൂടെ നിന്ന് പോന്നല്ലേ എന്റെ മൂത്ത കുട്ടിയും ഇതുപോലെക്ക് ആരുന്നു ഞങ്ങൾ അവിടെ പോയി നിക്കുവായിരുന്നു നിന്ന് ന നോക്കി നോക്കി നിക്കുവായിരുന്നു പിന്നെ ഇച്ചരി ശ്രദ്ധയൊക്കെ വിടുമ്പോഴായിരുന്നു വരുന്നത് അതൊക്കെ നമ്മള സ്കൂ വീട്ടിന്റെ അടുത്തുള്ള സ്കൂളല്ല ആക്കിയിട്ടുള്ളതേ അതുകൊണ്ട് പിന്നെ വലിയ കളിപ്പില്ലാതെ അങ്ങ് മുന്നോട്ട് പോയി അവര് പിന്നെ നമ്മള് അറിയാന്ന ആയൊണ്ട് വല്യയ കുഴപ്പം ഇല്ല ഇതിപ്പ അവിടെ സ്കൂൾ ഇല്ല ഇനിപ്പഅങ്ങോട്ട് കൊറച്ച് മാറിയേ ഉള്ളു അതുകൊണ്ടുള്ളൊരു ടെൻഷൻ ഉണ്ട് എങ്കിലും പതുക്ക നയത്തിലും സമാധാനത്തിലും കൊണ്ടാക്കാനേ നടക്കു വലിച്ച് പിടിച്ചൊന്നും കൊണ്ടാക്കിയാ ശരിയാ ത്തില്ല.
ഉം പിന്നെ പോവാൻ ഭയങ്കര നിർബന്ധ ഓക്കെ ആയിരിക്കും. ഭയങ്കര
ആ നിർബന്ധം അയിരിക്കും. അത് എവിടെയും പോയിട്ടില്ലല്ലേ ആ തിയല്ലേ ആ മുമ്പ് പോയി ശീലിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പല്ലായിരുന്നു പുള്ളേരേ
ആ അംഗൻ അംഗൻവാടി വിട്ടൂടായിരുന്നോ അപ്പൊ?
അംഗവാടി വിടാന് ഒരൂസം പോയതെയുള്ളു. പിന്നെ അവൻ പോയില്ല പിന്നെയും ഈ ഒരു അവസ്ഥയല്ലേ ഒള്ളൂ ഇനിയിപ്പ ഈ നാ നാല് വയസ്സ്‌ വരേ മൂന്ന് വയസ്സവരെ പ്പ നമ്മളെ കൂടെ നിക്കും. അത് കഴിഞ്ഞ് ഇപ്പം പഠിത്തം തുടങ്ങിയ മൊത്തവും പഠിത്തം അത് കഴിഞ്ഞി പിന്നെ മൊത്തം പിന്നെ അവര് പഠിത്തം കഴിഞ്ഞ് ജോലിയായി ജോലി കഴിഞ്ഞ് എന്തായാലും ജോലി കഴിഞ്ഞാ പിന്നെ അവരെ വിവാഹങ്ങൾ കഴിഞ്ഞ് പിന്നെ മാക്കക്കതൊര് റിസ്കല്ലേ. ആ ഒരുരിതില് ഒള്ള സന്തോഷത്തില് നിക്ക ട്ടേന്ന് വിചാരിച്ചപ്പഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലങ്ങ് പോണ് എന്താ വയ്യേ ജലദോഷവാ?
ആ എനിക്കാണോ?
ആ
ആ എന്തോ രാവിലെ എണീറ്റ് കുറച്ച് തുമ്മല എന്തോ തുമ്മി. ഇ തണുപ്പൊക്കെ അടിക്കുമ്പഴല്ലേ ആ പൊടി എന്തോ ഉള്ളത്. ദോണ്ട അപ്പൊ പിന്നെ കൊറച്ചേര ഇങ്ങനെ ജല
കാണും ഉം അതുവല്ല പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചും അല്ലേ? ഇപ്പം രാവിലെ നല്ല വെയിലെങ്കി പിന്നീട് മഴ കൊറച്ച് കഴിയുമ്പോൾ വെയില് പിന്നെ മഴ അങ്ങനെയൊക്കെ വരുമ്പം ഏഹ് ർ നമ്മക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ചേയിഞ്ചാകുമ്പോ പിടി ദോരോരോ അസ്വസ്ഥതകളൊ ഇപ്പം ഒണ്ടാവും.
ആ അതാണെങ്കി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ തുമ്മിക്കോണ്ടിരിക്കും. ഒരു പത്തിരുപത് തു തുമ്മലൊക്കെ തുമ്മി
ആ തുമ്മലന്നെ പിന്നെ മൂക്കൊക്കെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ആയിരി ക്കും
ആ അപ്പൊ ഹോസ്പിറ്റല്കൊണ്ട് കാണിച്ച പറഞ്ഞെന്തോ പൊടി ടെ അലർജിയാന്ന് പറഞ്ഞ് കൊറച്ച് പൊടിയുടെ മരുന്നെന്തോ തന്ന് പക്ഷെ അത് കഴിച്ചിട്ടും അങ്ങനെ മാറുന്നില്ല പൂർണ്ണായി
ആഹ് ആയുർവേദം എങ്ങനെയാ നല്ലത് തന്നെയാ
ആഹ് ഞങ്ങള് പണ്ടേ ആയുർവേദം ഇങ്ങനെ കഴിച്ചാ ശീലം പനിയാണെങ്കിലും എന്തേലാണെങ്കിലും ഇങ്ങനെ ആയുർവേദൊക്കെ കഴിച്ചാ ഒരു ശീ ശീലം
ആഹ് ആഹ്
കഷായോ അതും ഇതൊക്കെ കുടിക്കുമ്പോ പെട്ടെന്ന് പനി മാറുമെന്ന് എന്തേലും അലർജി ഉണ്ടെങ്കിലൊക്കെ മാറും പക്ഷെ ഇതങ്ങനെ കഴിച്ചിട്ടൊന്നും മാറ് മാറുന്നില്ല
മാറുന്നില്ല അല്ലെങ്കിലും അലർജിയൊക്കെ പെ ഉം പി എന്തേലും പിടിപെട്ടു പോയാ പിന്നെ അത് അലർജിയിൽ പെട്ടതേ തുമ്മലാണെങ്കിലും ദേഹം ചോറിച്ചിലാണെങ്കിലും ഫുഡിന്റെ ആണെങ്കിലും ഒക്കെ ഭയങ്കര പാടാന്ന് പറയും മാറാന്
ഉം ഇനിപ്പോ വേറെവിടെ ഇംഗ്ലീഷ് മരുന്ന് ഒന്നും അങ്ങനെ കഴി ഇപ്പം ശീലം ഇല്ല
ശീലമില്ല ആ ഫുള്ളയും
പാരസെറ്റാമോൾ ഒന്നും ആ ഇപ്പൊഴും ആയുർവേദം തന്നെ എനിക്ക് പനി മാറണമെങ്കി ഈ വീട്ടിൽ വന്നിട്ട് ഈ മരുന്ന് കഴിക്കണം ആയുർവേദത്തിന്റെ ആ അത് അതോട് പ്രശ്നമാണ് സത്യം പറഞ്ഞാ പുറത്തെ എവിടേലുമൊക്കെ പോയി നിക്കുമ്പോ
എല്ലാടോം ഉണ്ടെന്ന് കാണത്തില്ല ആഹ്
ആഹ് അപ്പം ഞാൻ എന്തേലും നേരത്തെ മരുന്നാന്റെ ഇതുപോലത്തെ പൊടിയൊക്കെ നേരത്തെ കയ്യിൽ ഇ കാണും അപ്പൊ ഇതുപോലെ അലർജി എന്തേലും വരുമ്പോ ആ സമയത്ത് കഴിക്കാം ഇല്ല ഒരു പൊടി പോലെ കൊറേ മിസ് ആഹ് ആയുർവേദം ചിലതൊക്കെ ടാബ്ലറ്റ് ചിലത് ടാബ്ലറ്റ് ചിലത് മെജോറിറ്റി കഷായം ആയിട്ടാ തരാ ഈ കഷായം കുറച്ച് കുടിക്കുമ്പോ നലെ ചിലർക്കൊന്നും പറ്റത്തില്ല ചിലർക്ക് ഈ കഷായം ഇങ്ങനെ കുടിച്ച് കുടിച്ച് കുടിച്ച് വയറ്റിന് അസിഡിറ്റി ഒക്കെ ഉണ്ടായിട്ട് പുളിച്ച ഇത് കെട്ടന്നറയൂലേ
ആ ആ
ആ
അതൊക്കെ വരും പിന്നെ ഇംഗ്ലീഷ് ആ അത് ഇത് ശീലിച്ചവർക്കേ പറ്റത്തോള്ളൂ മറ്റേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച രിക്കൊന്നും ഇതിലോട്ട് പറ്റ പറ്റത്തില്ല
ആ ഇതനെ കുഞ്ഞിലെ ശീലിച്ചോണ്ട് ആ കുഞ്ഞിലെ ശീലിച്ചോണ്ട് ഇത് ഇപ്പൊ ഒരു പ്രശ്നല്ല
ആ
ഉം ഉം അപ്പ അങ്ങനെയാണ് സ്ഥിതി
ഉം അന്നേരം ഇ ഇപ്പോ ഈ യാത്രയിലൊക്കെ ആണെങ്കിൽ എന്തേലിലും അസ്വസ്ഥത വന്നാലും ആയുർവേദം എല്ലാം കഴിച്ചാലല്ലേ മാറത്തോളൂ അല്ലാതെ കയ്യിൽ കരുതണം എന്തായാലും ഇല്ലെ ഉം
ആ മാസ്ക് മാസ്ക് ഇട്ടൊണ്ടിരിക്കും ഈ ട്രെയിനിലൊക്കെയാണ് യാതരുന്നെങ്ക മാസ്‌ കിടു തുമ്മിയാലും കുഴപ്പമില്ല പിന്നെ അങ്ങനെ തുമ്മല് പൊതുവെ കുറവായിരിക്കും തണുപ്പടിച്ചിട്ടോ പൊടി അടിച്ചിട്ടോ
ആ ആ ആ മാസ്ക് ഒരു നല്ലൊരു ഇതായിട് ഇപ്പന്തായാലും ഒരുവിധപ്പെട്ടവർക്ക് കുറെ അലർ ഇ പൊടിയിൽ നിന്നാണെങ്കിലും പുറത്തിറങ്ങുമ്പോ വാഹനത്തിന്റെ പുകയും പൊടിയും അലർജി എന്നൊക്കെ ഒത്തിരി രക്ഷപ്പെടാം
അതീഈ നാട്ടി വരുമ്പോ മാത്രം എനിക്ക് പ്രശ്നയുള്ളൂ അല്ലാതെ പുറത്തക്കുമ്പോഴൊന്നും വല്യ
കൊഴപ്പില്ല തുമ്മുന്നുണ്ടലെ
ഉം അത എടക്കിടക്ക് ഇങ്ങനെ വരും ഇടക്ക് ഇതിനെ ആ
ച്ചോ തുമ്മലന് മരുന്ന്
ഇല്ല തുമൽന് മരുന്നിപ്പോ കഴിക്കാൻ പറ്റില്ല ഒരു റിലേറ്റീവിന്റെ വീട്ടിലല്ലേ ഇനി വീട്ടിൽ ചെല്ലണം
ആ നല പറ്റത്തോളല്ലേ ആ ആ കൊറച്ച് ആ ആ ചില നേര സമയങ്ങളിലാ അല്ലേ
ആ ഇടക്ക ഇടക്ക എന്നാ ജോലി കടക്കട്ടെ കേട്ടോ ഓ ശരിയെന്ന പിന്നെക്കെ സമയം കടുമ്പ വിളിക്കാം ഓ